ഹലോ
ആഹ് കേൾക്കണില്ലേ ആഹ് എന്തൊക്കെയാ സുഖം സുഖാണ്
ആഹ് സുഖാണ് പണികളൊക്കെ കഴിഞ്ഞോ ഇല്ല ഇന്ന് സ്കൂള് ലീവ് ആ ക്കിയതാണ് ഇന്ന് ഞങ്ങള് ഒരു യാത്രയിലായ്രുന്ന്
ആഹ്
ആഹ് അവിടൊക്കെ സ്കൂളി പോയോ കുട്ട്യള് അത് എറണാകുളം
അഹ് ആഹ്
ആഹ് അവിടെ കുട്ടികള് പോയോ?
കുട്ടികളാക്ക പോയി
ആഹ് എത്രാളിണ്ട് സ്കൂൾ പോണത്
മൂ മൂന്നാളും മൂന്നാളും പോവെണ്ട് മൂന്നാളാണ് മൂന്നാളും പോവെണ്ട്
ആഹ് കുട്ടീളെണ്ട് സ്കൂൾ പോയാ പിന്നെ പണിളൊക്കെ നേരത്തെ കഴിയൂലെ
പിന്നെ രാവിലെ അവര് പോകുമ്പോത്തനൊക്കെ ഒരു വിധം റെഡി ആവൂല്ലോ
ആഹ് അതാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് ഒരു പണീം കഴിയാത്തത്
അഹ് ആഹ് അപ്പ പിന്നെ ഫോണിൽ അങ്ങങ്ങനെ
ആഹ് അതെ ഉം നമ്മളിപ്പോ സ്കൂളി ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഒരു പണീം കഴിഞ്ഞി ട്ടിണ്ടാവൂല്ല അവം നീച്ച് വരാനും നേരം വെഴുകും
ആഹ് അതന്നെ ഇന്ന് സ്കൂളില്ലല്ലോപ്പൊ കൊറച്ച് നേരം കേടക്കട്ടേച്ചിട്ട്
ആഹ് കൊറച്ച് നേരം കെടക്കട്ടേച്ച് അങ്ങനെ അപ നേരം വഴ്കും. മ് ക്ക് നാലാള്ണ്ട്.
നാലാള്ല്ലേ. ഒക്കെ മൂത്തത് എന്താ ഏതില ഏതിലാ പഠിക്ക്ണെ, എന്തിനാ പഠിക്ക്ണെ?
മൂത്തത് പത്താം ക്ലാസ് ആണ് രണ്ടാമത്തെ എട്ടാം ക്ലാസ് ആണ് മൂന്നാമത്തത് ഏഹ് മൂന്നാം ക്ലാസ്സാണ് ചെറുതിന് രണ്ട് വയസ്സ്
ഓഹ് ഒഹ് എൻ എന്റെ പിന്നെ മൂത്ത ഏയിലാ പഠിക്ക്ണ. പിന്നെ രണ്ടില് പിന്നെ യു കെ ജി
ആഹ് ആഹ് ശരി ഇന്റെ രണ്ടാള് പിന്നെ മറ്റേ ആൺകുട്ടിയേളാണ് മൂത്തോര്. ഓലെ മന്റെ ഹോസ്റ്റൽല് ആക്കിയതാണ് ഉപ്പ പഠിപ്പിക്ക്ന്നത് അറബിക് കോളേജിലാണ്. അപ്പൊ പിന്നെ ഉപ്പാന്റെ കൂടെ ആക്കിക്കാണ്. ഞാനും ചെറിയ കുട്ട്യേളും ആണ് ഇണ്ടാവാ.
ആഹ് ആഹ് അപ്പ പിന്നെ രണ്ടാള് ഉണ്ടാവള്ളു ലേ. മറ്റൊലൊക്കെ പിന്നെ ആഹ്
ഓല് പോയ കാരണം പിന്നെ അത്ര തെരക്കും പടയൊന്നുല്ല ഇന്നാലും സ്കൂൾള് പോവ് ടൈമില് ഒര് പ്ര തെരക്കൊക്കെ തന്നെ ആയിരിക്കും മ്മ് ആ ഒരു സ്കൂൾ പോ സ്കൂൾ വണ്ടി വരോളം തെരക്കും മദ്രസ വിട്ട് വരലും അവർക്ക് കൊണ്ടാവാൻ റെഡിയാക്കലും അയ്‌ല് പിന്നെ ചെറിയ കുട്ട്യു ഉണ്ടാവേ. ആ ഒരു ടൈമില് ഒന്നായാലും രണ്ടായലൊക്കെ തെരക്കന്നേണ്
ശരിയാണ് തെരക്കെന്നേണ് അവര് എഫ് പറഞ്ഞയക്കാൻ തന്നെ ഒരു കൊർച്ചൊരു ടാസ്കാണ് അതന്നെ ടാസ്കാണ്. അത് പർഞ്ഞയ്ക്ക്ണെ. ആഹ് ആഹ് ഫുഡ് കഴ്പ്പിച്ച് ചെറിയ മ ക്കളാവുമ്പം കയ് മറ്റേ ആവുമ്പം പിന്നെ അവരെ പറഞ്ഞാണ്ട് കേട്ടോളും ചിലരെ ഒപ്പം നിന്ന് കഴിപിച്ച്
ആഹ് മദ്രസ വിട്ട് വന്നാൽ കുളിക്കാൻ പോകാൻ മടിയായിരിക്കും പിന്നെ ചായ കുടിക്കാൻ കൊണ്ടേച്ചിട്ട്ണ്ടെ പിന്നെ ഫോണും വാണം ചായ കുടിക്കണെങ്കിൽ അപ്പൊ അവർക്ക് ഫോണ് വേണം അപ്പാ ഫോണില് കുറചേരം ഇരി ആഹ് അതെല്ല ചോയിക്ക ആഹ് മദ്രസ വിട്ട് വന്നാ ആഹ് ഫോണ് എവടെ ആതന്നെ ഫോണ് എവിടെ എന്നാ ചോയിക്ക്യാ. അതന്നെ എല്ലാ വ്ടെ ഇള്ള അവസ്ഥതന്നേണ് അതെ അതെ ആഹ് അതെ ഹ്മ് എന്താന്നട്ട് ചായക്ക് കടിയൊക്കെ?
ചായക്ക്‌ ഇന്ന് ദോശ് ശിം ചട്നിയേന്നു. ന്നാ വീട്ടില് ഉമ്മായു ഉപ്പാകൊക്കെ പരിപാടി ഉണ്ടായിരുന്നു പതിനാലുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അങ്ങട്ട് പോയി. അല്ല സാധാ നോർമൽ അ നിർ ദോ ശ പോലെ ആഹ് അതെ അതെ
പിന്നെ ദിവസം ദോശയാണൊ അല്ലെ ഏഹ് ആഹ് നമക്ക് ആഹ് ഞമ്മൾ പെട്ടെന്ന് ഇണ്ടാക്കാൻ പറ്റിയ ഐറ്റാണ് ഈ ദോശ എല്ലാ പിന്നെ അവന്റെ വീട്ടിലറിയും ആക് കലക്ക്‌ ഒയിക്ക ആഹ്
എഹെഹെ
വീട്ടില് കുട്ടിയേള് പറയും കു ട്ട്യേൾ ലീവിന് വന്നാലൊക്കെ ഉമ്മാക്ക് ആകെ അറിയുന്ന ഒരു പണിയാണ് ഈ കലക്കി ഒഴിക്കല് ദോശ. ആ സൗണ്ട് കേൾക്കുമ്പം തന്നെ പിരാന്താണ്
ആഹ പിന്നെ ഞാനെങ്ങനെ ദിവസം ഓരോന്ന് മാറിണ്ടാക്കുട്ടൊ പക്ഷെ ഞമ്മക്ക് എളുപ്പതാണ് പെട്ടെന്ന് ഗ്യാസ് ക ത്തിക്ക്യാ ചട്ടി വെക്ക ആണ്ട് ഒഴിച്ചാ സുഖാണ് ടെ കുട്ടിയേള് വരുമ്പം ഞാൻ പിന്നെ മാറിണ്ടാക്കും
ഉം. അയ്ന് ഞങ്ങളെ ബടെ മാറി മാറി ഇണ്ടാക്കണെ എന്നും അതന്നെ ആവുമ്പളും വര് ഇവര്ക്കൊന്നും പറ്റൂല.
ആഹ് പറ്റൂല ഇപ്പം ഞാനും കുട്ടിയും ആവുമ്പം ഇൻക്ക്യെളുപ്പ അതാണ് പെട്ടെന്ന് ഞാനഹ്ണ്ടാക്കും. പിന്നെ ഇന്റെ ഹസ്ബൻഡ് വരുമ്പം പറയും കുട്ടിയേക്ക് പറ്റിയത് ഇണ്ടാക്കി കൊടുത്തൂടേ പർഞ് ചീത്തറിയുമ്പം പിന്നെ പിന്നെ എല്ലാരും ഉണ്ടാവുമ്പം പിന്നെ ഞമ്മക്ക് ഇണ്ടാക്കല് നിർബന്താണ് ഓല് കഴിക്ക്യൂ ല്ല.
ആഹ് ഹസ്ബന്റ്ടെ ഗൾഫിലാണല്ലോ അതൊ നാട്ടിൽ
നാട്ടിലെന്നെണ് ഓൽ ഈ അറബി കോളേജിൽ പഠിപ്പിക്കിയാണ് ആഹ് അപ്പൊ പിന്നെ എങ്ങിനിയാണ് എ ഒരീസം നൂൾപുട്ടാണ് ഒരീസം പുട്ട് അല്ലെങ്കിൽ ഉഴുന്ന് ദോശ പിന്നെ ഇഡലി അങ്ങനെ ഓരോ ദിവസം മാറിണ്ടാക്കും ക്ഷെ എളുപ്പമാണ് നമ്മൾ രാത്രിയക്കെ അരച് ച്ചിട്ടുണ്ടെങ്കിൽ ഇട്ലിക്കെ ണ്ടാക്കാൻ എള്പ്പാണ് ണ്ടാക്കാൻ എള്പ്പാണ് അപ്പ് രാത്രിയെരുതും ആനിപ്പോൾ നാളെ കലക്കി വയ്ക്കുവായിരുന്നു
ആ ക്ഷെ രാത്രി അഹ് അരച്ചു വെക്കാൻ എടക്കണ് മടിയാണ്
അതാണ് അരച്ച വെക്കുന്ന മടിയ എരുതിയിട്ട് അപ്പൊ കരുത രാവിലെ ദോശ അങ്ങോട്ട് ഒയ്ക്ക ക കലക്കിഒയ്ക്കാൻ സുഖാണല്ലോ അങ്ങനെ വിചാരിക്കും
അരി അരി അരച്ചങ്ങാണ്ടന്നെല്ലേ ട്ൻ ഞാൻ വടെ പൊടി താക്കി ങ്ങാണ്ടകാട്ടൽ
ആ ഞാന് പച്ചരി വള്ളത്തിലിട്ടിട്ട് അരി അരക്കാണ് ചെയ
ആഹ് ഞാന് ഉയ്ന്നും ഉലിവിം കൂടി ഉയ്ന്നും ഉലിവി മാത്രആദ്യ
ആ ഊയ്ന്നപ്പ നല്ല നല്ല നല്ലോണ്ണം ത്ണ്ടാവും
അപ്പൊ ആ ഉലുവന്റെ ഒരു ചോയ വരൂല്ലേ
ഇല്ല ചൊ ഒരുപാട് ഇടുല അത് കൊർച് ങ്ങനെ കയ്യോണ്ട് ങ്ങനെ ട്ത്തങ്ങാട് കൊറച്ച്ങ്ങനെട്ത്തുടൊള്ളു ഒരു ടിസ്പൂൺന്നുംടുല്ല ഒരു അരടീസ്പൂണൊക്കെ
ആണില്ലേ ചില ആളൊളൊക്കെ മറ്റേ ഇത് ഇടും അവ് ലില്ലേ വെള്ളഅവ്ൽ അത്ടും സോഫ്റ്റ് വരാനാണ്ന്ന് പറഞ്ഞട്ട് എങ്ങനെ ഞാത് വരെ ട്ടിട്ടില്ലട്ടോ ഞാൻ ഈഉഴ്ന്നും പിന്നെ ചോറും കൂട്ടിട്ടന്നെഅരക്ക
നല്ല ഇഡലിയൊക്കെ ണ്ടാക്കങ്കി നല്ലോണം പൊന്തും തന്നെർന്
യട്യൂബില് കാണാ അങ്ങനെ നല്ലോണ്ണം നന്നാവുന്നൊക്കെ ഉം
പിന്നെ ഓ ഹസ്ബൻഡക്കെന്നാങ്ങനെ ആയ്ച്ചയിലോ അതൊ മാസത്തിലോ ങ്ങനെ വെര്ൽ കുട്ടികള്
ആഴ്ചേൽ വരും
ആഹ്
ഉം അവടെ ഹസ്ബൻഡ് നാട്ട് പൊർത്താണോ
ദുബായിലാണ് പൊർത്താണ് ഉം പോയിട്ട്പ്പൊ അഞ്ചു മാസം കഴിഞ്ഞ്
ആഹ് അയ്ശരി വീട്ടിൽ ഇമ്മേം ഉപ്പക്കെണ്ടോ
ആഹ് ഉണ്ട് ഉമ്മ ഉപ്പയും ഹസ്ബന്റിന്റെ അനിയമ്മാരും പ്പന്റെ വീട്ടിലാണെ
ആഹ് ആഹ് ആഹ് ഫാമിലി ല്ലാരും ഒരു വീട്ടിൽന്നെയിരിക്കുംല്ലേ
ആഹ് എല്ലാരും ഒരു വീട്ടിലാണ് വീട് മാറിയിട്ടൊന്നുംല്ല വീട് നോക്കണ്ണ്ട് തറ തറാന്റെ പണി കഴിഞ്ഞക്ണ്
ആഹ് ആഹ് ഉം പിന്നെ അവടെ മഴൊക്കെ ണ്ടായിരുന്നോ
ഇന്ന് ഇന്ന് വലിയ ഇത്ണ്ടായിട്ടില്ല ഇന്നലെ ഇന്നലെ രാവിലെ കൊറച്ചു നേരംണ്ടായിരുന്നു
ഉം ഇന്ന്പ്പോ ബടെ നല്ല വെയിലാണ് ന്നലിം ന്നലെ ത്ര വെയിലില്ല പക്ഷെ ന്ന് നല്ല വെയില്ണ്ട്
ആഹ് ന്ന്പ്പം കൊറച്ചു മുമ്പ് മൂടി പുടി ങ്ങനെ മയക്കാർണ്ടായിരുന്നു പക്ഷെ അങ്ങനോട് പോയി ഇപ്പൊ നല്ല വെയിലുണ്ട്.
ആഹ് അപ്പൊ നല്ല വെയിലെ ന്നെയാണ്. ഉം ആ കുറച്ച ദിവസം നല്ല മഴ ആയിരുന്നല്ലോ?
ആഹ് അത് രണ്ട് മൂ രണ്ടു ദിവസം അടുപ്പിച്ച് മഴ തന്നെ ഉണ്ടായന് പുറം വന്നാ പിന്നെ ങാ ഇവിടെ ഞങ്ങള് മു മുന്നോടക്ക അങ്ങനെ വെള്ളം പോകും. അല്ലോണം വെള്ളം പോകും കുത്തി ത്തിഒലിച്ച് പോം ഇപ്പോ ഈ ഹൈവേന്റെ പണി കഴിഞ്ഞതു കൊണ്ട് അവടുള്ള വെള്ളൊക്കെ എങ്ങനെ ഞങ്ങളുടെ ഭാഗ ത്ത്കണ്ണ് ഒഴുക്കി വിട്ടേക്കണ ഹൈവേൻ്റെ ങാ എന്നിട്ട് നല്ലോണം വെള്ളം പോകും ചെലപ്പൊ അപ്പുറത്ത ഒന്നും കടക്കൻ പറ്റൂല. അപ്പൊ റോഡ് മുറിച്ച് കടക്കണലൊക്കെ വോക്കൊരു ബുദ്ധിമുട്ട് ഇല്ല അതൊന്നുല്ല അതന്നെ ഈ ഹൈവേ ഇതിന്ന് വരുന്ന വെള്ള ഒക്കെ നേരെ നമ്മുടെ താഴത്തേക്ക് ആഹ് താഴത്തെനു ഉള്ള് ഉൾഭാഗത്ത്ക്കാണ് ഞങ്ങളെ വീട്. ന്നാലും അത്രിം ദു ഇത് ല്ല. അങ്ങാടീക്കൊ ഒക്കെ വലിയ ദൂരഇല്ല ആ അടുത്ത തന്നെആണ് അങ്ങനെ പിന്നെ അപ്പോ ഉം ഉം അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മഴ പെയ്താല് നല്ലോരു നല്ലൊരു മഴ പെയ്താ ഭയങ്കര ഒന്നായിട്ട് വെള്ളണ്ട്.
ആഹ് ഞങ്ങക്ക് പിന്നെ അങ്ങനെ വെള്ള ത്തില്ല് വെള്ളം കെറുന്ന ബദ്ധമുട്ടൊന്നുഇല്ല ഞങ്ങള് കൊറച്ചുരു ഇയരത്തില്ലങ്ങനെ റോഡ് കൊറച്ച് ഉയര ആയത് കാരണം വെള്ളഓക്കെ ത മറ്റേ മെയിൻ റോഡക്കെ അങ്ങോട്ട് പോകും അത് കാരണം. അങ്ങനെ വെള്ളം കയറൂല പക്ഷെ വേനൽക്കാലയിട്ടുണ്ടെങ്കി നല്ല ബുദ്ധിമു ട്ടാവും ചെയ്യും ആ ലാസ്റ്റ് മാസഓക്കെ വെള്ള ഇല്ലാതെ നന്നായിട്ട് ബുദ്ധിമുട്ടാവും.
ആ അവിടെ വേനൽക്കാലത്ത് വെല്യ പ്രശ്നില്ല ഇപ്പൊ ഒരു കുറേ വർഷങ്ങൾക്കയിട്ടുണ്ടായില്ലലവ് അത് കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഇപ്പൊ ഒരു പത്ത് വർഷയിട്ട് അങ്ങനെ ഒരു കുഴപ്പില്ല
ആഹ് ഇവിടെക്കെ നല്ല നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് മറ്റേ വെള്ളം വരും ജപ്പാ വെള്ളംന്ന് പറഞ്ഞിട്ട്
ആഹ് അത് ഇവിടെണ്ട് ഞങ്ങള് ഉണ്ട ഒഴിവാക്കി ഉണ്ടായിരുന്നു ഉപയോഗിക്കായി. വെർതെ വെർതെ ക്യാഷ് ഇങ്ങനെ മന്ന് മാസം കൊടുക്കെല്ല ആഹ് പിന്നെ അതങ്ങ് ഒഴിവാക്കി. ഞങ്ങൾ വെർതെ ക്യാഷ് ഇങ്ങനെ കൊടുക്കല്ലേ വിജാരിച്ചിട്ട്.
ആ അതന്നാ അയ്പ്പൊ ഞങ്ങള് പിന്നെ കണക്ഷൻ ഒിവാക്കിട്ടില്ല ഒഴവാക്കി അങ്ങനെ ഈ രാ ലാസ്റ്റ് ഈ രണ്ട് മാസം ഞങ്ങക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പിന്നെ ഞൻക്കിജപ്പ് ആ വെള്ളം തന്നെ എടുക്കും ആണോ അല്ലാതെ ഞങ്ങൾ എടുക്കലില്ല ബില്ടക്കും മാസം മാസം ബില്ല് വരും.
ആ അത് ഒരു ഇത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുലേ അത് എന്താ ക്ലോറിന ആന്തകളവ്.
ഇതല്ല മറ്റേ ഏ ബ്ലീച്ചിംഗ പൗഡർ ഇട്ടിട്ടുള്ള ആ ഒരു ഉം വ രുചി കിറവുണ്ടാവും ഉം അത് മഴക്കാലൊകാമ്പോ നന്നായിട്ട് ഒരു ബ്ളീച്ചിങ് പൗഡർ ഇടുന്നുണ്ട്പിന്നെ മഴക്കാലത്ത് ഞങ്ങ ആവശ്യഇല്ല ഞങ്ങക്ക് രണ്ട് കെണറ്ണ്ട് രണ്ട് കിണറു നറയെ വെള്ളം.
ആഹ്
പിന്നെ ഈ വേനല് ലാസ്റ്റ് ഒക്കെ ആവേണം പിന്നെ ഒരു കിണറിൽ വെള്ളം ഉണ്ടാവും പക്ഷെ ഈ വേനലൊക്കെ ആവുമ്പളേ - അപ്പ അടുത്ത് ഒരു പത്ത് പതിനഞ്ച് വീടുകളുണ്ട് അവർക്ക് ആർക്കും കിണറില്ല അപ്പൊ എല്ലാരും കുടിവെള്ളത്തിന് അവിടെയാണ് വരിയാ അപ്പ ഞങ്ങള് മോട്ടർ അതില് വെച്ചിട്ട് ഫു ഒന്നായി ഞങ്ങള ആവശ്യങ്ങക്ക് അടി അടിച്ചാല് മറ്റുള്ളോർക്ക് കുടിക്കാൻ വെള്ളം ഇല്ലാതാവും അപ്പൊ പിന്നെ അതില് അങ്ങനെ ഞങ്ങളെ പൊതു ആവശ്യത്തിന് ഞങ്ങൾ അടിക്കലില്ല വെള്ളം കുടിക്കാൻ മാത്ര എടുക്കുള്ളൂ
കുടിക്കാ ആഹ്
ആ മറ്റുള്ളോര്ക്ക് ഇല്ലാതാവും ഓര് എല്ലാരും ഇപ്പോ ഞങ്ങളെ വീട്ട് ആ
മുക്കിക്കൊണ്ടർല്ലാണോ
അല്ലല്ല മോട്ടർ ഇണ്ട് രണ്ട് മോട്ട റ്ണ്ട് രണ്ട് കെണറിലും കുടിക്കാൻ ഞങ്ങളടിക്കും അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ മറ്റേ ലൈയ്ൻ വെള്ളടുക്കും
ഉം ഉം
ഞങ്ങക്ക് അടിക്കാൻ ഇണ്ടാവും പക്ഷെ മറ്റുള്ളവ് ആളുകൾക്കൊക്കെ കുടിവെള്ളം മോടങ്ങും ഞങ്ങള്ട്ത്താല് അപ്പൊ അവര്
ബുദ്ധിമുട്ടാകോലോ അപ്പ പിന്നെ ആഹ് ആഹ്
ട്ടോ അത് കാരണം പിന്നെ ഞങ്ങള് അങ്ങനെ അടിക്കലില്ല
ആഹ് ആഹ് ആഹ് അപ്പ അങ്ങനൊക്കെ
ആഹ് അഹ് വേറെ പിന്നെന്ത ഹസ്ബന്റ് നാട്ടിൽ വന്നാല് ട്രിപ്പോക്കെ പോന്നുണ്ടാവുലേ
ട്രിപ്പ് കോറവാണ്. പിന്നെ എന്റെ വീട്ടിലാണ് പിന്നെ പോക്ക്. അതന്നെ താല്പര്യ. ളില്ല എന്റെ വീട്ടില് ബ്രദേഴ്സക്കെ പോകുമ്പോ, അവരൊപ്പം ഇങ്ങനെ.
ആഹ് അങ്ങനെ ഫാമിലിയിട്ട് പോകൂലേ ഉം.
ഫാമിലി ട്രിപ്പ് ആയിട്ട് പോവും. ഇഞ്ഞിപ്പോ ട്രിപ്പിൽ പോണം പറഞ്ഞണ്ട്, ബ്രദറ് വന്നിട്ട് പോണന്ന് പറഞ്ഞണ്ട്. എല്ലാ ഫാമിലി ഓൾ ഫാമിലി എല്ലാരും കൂടി. കൂടിട്ട് ഇപ്പാൻറെ അനിയമ്മാരെ ഫാമ് അനിയമ്മാരെ ഫാമിലി അങ്ങനെ കൂടീട്ട്, ഒക്കപ്പാടെ പോണന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങള് ഇന്നലെ ലുലുലക്കൊന്ന് പോയി. അഞ്ച ത്തിനെ കല്യാണം കഴിച്ച് എറണാകുളാണ് അപ്പൊ അങ്ങനെ അവിടെ പോണ്ടാന്ന അപ്പോ ലുലുക്കെ അടുത്ത.
ഉം ഓക്കെ.
ആഹ് ആന്നാ ശരി